ആഹ് പറയൂ എന്തൊക്കെയ വിശേഷം ഉം പണ്യാളൊക്കെ ഒക്കെ ഒരുവിതൊരുങ്ങി ഇരിക്ക കുട്ട്യാളൊക്കെ സ്കൂളിൽ പോയി രാവിലെ പോവ്മ്പോ മഴ അത് കഴിഞ്ഞാ പിന്നെ മഴയില്ലേനും ഏഹ് നേരത്തെ മഴ ഇണ്ടായിറ്ന്നേ
ആഹ് ആഹ് പിന്നെ എന്നിട്ട് എന്തൊക്കെയ മക്കളൊക്കെ പോയോ ജോലിക്ക് ഒരുങ്ങിയോ എന്താ കറി ഒക്കെ ഇണ്ടാക്കി ഞാനിപ്പോ വത്തല് പൊരി ച്ച് പറ്റ പയറ്പ്പേരി വെച്ച് ചരങ്ങക്കറിയും വെച്ച് ഒക്കെ പണിയൊക്കെ ഒരുങ്ങി ഇനിയിപ്പ അലക്കാനും കുളിക്കാനും അതിനൊരു മട്യാണ്
അഹ് എന്റെ തിരുമ്പല തിരുമ്പലഴിഞ്ഞ് ഇനി കുളിക്കാണ്ട് തൊടക്കാണ്ട്
അത് മാറ്റി കുളിക്കുമ്പഴായിരിക്കും തുടക്കല് അല്ലേ
ആ് തുടക്കണ്ടേച്ച് നിക്കെന്ന് അപ്പൊ പിന്നെ ഒന്ന് ഫോണെടുത്ത്
ഫോൺ എടുത്താ പിന്നെ ഇനി രണ്ട് മണിക്കൂറിന് കണക്ക
ആഹ്
ആഹ് പിന്നെ വേറെന്തൊക്കെയ ഇന്നിട്ട്
എന്നും തൊടക്ക
എന്ന് തൊടക്കാണ് ഓ ഞാൻ എന്നും തുടക്കും ഉമ്മ ഉപ്പ മക്കളൊക്കെല്ലതല്ലേ അപ്പ പിന്നെ എന്നും തുടക്കും പിന്നെ അതെല്ലാ ഉമ്മ ഉണ്ടാവും ഉമ്മി കുറെ ഹെല്പ്പാക്കും എന്നെ സഹായിക്കും പിന്നെ എല്ലാരും ഇപ്പഒക്കെ കൂട്ടാൻ കറിക്ക് എല്ലാം ഉള്ളതും അരിഞ്ഞെരും
ആഹ്
പിന്നെപ്പോ എന്താ അതുപോലെ അകത്തൊക്കെ അടിച്ചു വരിതരും പിന്നെ തൊടച്ചാ പോരെ
ആഹ് അങ്ങനൊക്കെ തന്നെ ഇവിടിം
ആ രണ്ടാളും കൂടെ ഒരുമിച്ച് ആ അപ്പൊ ഉമ്മ ഇങ്ങടുത്തിണ്ടോ
ആഹ് ഇണ്ട്
ആണ്ട് ആഹ് അപ്പൊ അതുകൊണ്ട് എന്തന്നറിയോ രണ്ടാളും കൂടെ ഒരുമി എടുക്കാണെങ്കി പറ്റും ഇമ്മാക്ക് നേരത്തെ പണി ഒരുങ്ങണം പിന്നെ എന്ത് ചെയ്താലും കുഴപ്പല്ല അപ്പം ഞാനും തന്നെ അങ്ങനെ ആക്കി എളുപ്പെടുക്കും രാവിലെ ജസ്റ്റ് മക്കളെയൊക്കെ പറഞ്ഞയച്ചാ പിന്നെ അവർക്ക് ഇത് ഒരുങ്ങിയാ കുഴപ്പില്ലല്ലോ
ആഹ്
ആ അപ്പൊ പിന്നെ പണിയൊക്കെ ഒരുങ്ങും പിന്നെ ഉമ്മാന്റെ കുളി കഴിഞ്ഞ ഉമ്മ കു രും അത് കഴിഞ്ഞാ പിന്ന ഞാനും കുളിച്ചാ പിന്ന കേറിയാ പിന്നെ മക്കള് വരുമ്പോ നോക്കിയാ മതി ആഹ് മപ്പാള എവ്ടേ ആഹ് അവര്ല്ല അവരിപ്പോ ഓട്ടോ ഓടിക്കാൻ പോയി
എങ്ങനായാലും വീട്ടണ്ടല്ലേ
ഉള്ളേലെ ഉം അങ്ങനെ പോകുന്നില്ല ആ ഇടക്ക് എപേഴിങ്കിലൊക്കെ പോകും പിന്നെ വേറെ പണികളൊക്കെ നോക്കും
ആഹ് ആഹ്
മിഷീനോണ്ട് ഇങ്ങനെ കാടവെട്ടല് അങ്ങനത്തെ ആതെക്കെ ഇണ്ട്
ആഹ് ആഹ്
ഉം പിന്നെ ഇങ്ങളെ ഹസ്ബൻഡ് എവിടെ നാട്ട്ലില്ലല്ലോ
ആ ഇബടെ
ആ ഇബ്ടെ തന്നെയാണ് വയറിങ്ങിന്റെ പണിയ ആഹ് ആഹ് വയറിങ് അപ്പൊ എപ്പഴും ദിവസവും പണി ഉണ്ടാവല്ലോല്ലേ രാവിലെ നേരത്തെ പോവോ
ആഹ് രാവിലെ ഒരൂ എട്ടര ഒക്കെ ആവുബോ പോവും
എട്ടര ആവുമ്പോ ഉം ഉം
എട്ടരയ്ക്ക് പോയാൽ പിന്നെ വരുബോക്ക് എങ്ങനൊയാലും മഗ്രിബ് ബാങ്കോട്ക്കും
ബാങ്കൊടുക്കും ആഹ് ആഹ്
അപ്പം പിന്നെ
പിന്നെ അമ്മ അമ്മയിമ്മാന്റെ ആങ്ങളന്റെ മോൻന്റെ ഇത്ണ്ട് എന്തന്ന് പരിപാടി കുടിൽക്കല് കുടിൽക്കല് ഇണ്ട് അപ്പൊ പിന്നെ അയ്‌ന്റെ പണിയാ ആഹ് അല്ല വീടിന്റെ ല്ലേ
ആഹ് ആഹ്
അപ്പം പിന്നെ എളുപ്പം ഇന്താവോലെ ഫ കുടുംബത്തിന്ന് നമക്കെങ്ങനെ വർക്ക് കിട്ടുകയാണങ്കിൽ നല്ല കാര്യണല്ല ജോലി അപ്പോ പിന്നെ ഇങ്ങനെ പോയി പോവും പക്ഷെ ഇപ്പൊക്കെ വയറിംഗ് ചെയ്യണെങ്കിൽ എന്ത് ഇതെല്ലാം പണിയണല്ലേ എത്ര പണ്ടത്തെ പോലെ നല്ല നല്ല ചെലവാണ് വയറിങ്ങിനും വീട് പണിക്കും പണ്ടൊക്കെ ഒരു വീട് പണ്ടൊക്കെ നമ്മളെ ആ കെയ്റ്റി ആ ഞമ്മളിപ്പോൾ വീട് പണി കഴിച്ചപ്പോൾ ഒരു പത്ത് ലക്ഷം ഉറുപൊക്ക് എന്തായും വീടിന്റെ എല്ലാ പണിം കാജ്ജും പക്ഷെ ഇപ്പ അങ്ങനല്ല ഞങ്ങളൊക്കെ രണ്ടായിരത്തി എത്ര അഞ്ചിലറ്റ പണി വീട് വെച്ച് പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി- രുപത്താറ് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് എന്താ ചെലവ് പിന്നെ എന്തൊക്കെ മാറ്റ- മാറ്റങ്ങളാ എല്ലായിടത്തും ആ പത്ത് ഇല്ലേടത്ത് ഇരുപത് ലക്ഷം വേണ്ടി വരും അപ്പം ഇരുവീമതന്നെ നിൽക്കുന്നില്ല ഒരു മീഡിയം സൈസ് പണിയാണെങ്കിൽ പക്ഷെ എന്താച്ചാലും അറിയോ അയിന്റെ വർക്കും കാര്യങ്ങളും അതുപോലെ ലേറ്റ് ഇപ്പ ലേറ്റിനു വെക്കണെങ്ക എത്ര വയർ കൊടുക്കാം മറ്റേ നാല് വയർ കൊടുത്താ മതി അത്രേ ഇപ്പ പറയും വയറിങ്ങേരനെ പറയും എല്ലേടുത്തും ലെയ്റ്റ് വേണം എല്ലേടുത്തും അതും ഇതേക്കെ വെക്കുമ്പോ തന്നെ വാണം വയറിംഗ് കണ്ടാ എത്ര വയറാ കെടുക്ക്ണത് അറിയോ അത് ശരിക്കും കൊടുക്കാൻ തന്നെ അറിയണം കേട്ടോ ഞാൻ എന്നിട്ട് പറയും ഇതിറ്റങ്ങൾക്ക് ഇത് മാറി പോകലേ മാറിപ്പോയ കറന്റ് അല്ലേ കത്തും ഇതാവും ഒക്കെ ചെയ്യൂലേ ഇതൊക്കെ ശരിക്കും നല്ലതുണ്ട് എവിടെ പോയിട്ടാ പഠിച്ചിരുന്ന്നാവല്ലേ
ഓല് പിന്നെ പടിച്ച് ലൈസൻസ് ഒക്കെ കിട്ടിയിരിക്കുന്നു ലൈസൻസ് ഉള്ള ആളാ
ആളാ ആ അതന്നെ നല്ലോണ്ണം പഠിച്ച അങ്ങനെ നല്ല ബുദ്ധി വേണം എന്റെരു കൂ - കാരണം ഉണ്ടായിന് അതേപോലെ അവ-
ഞാൻ പറയോ പിന്നെ കറന്റുമ്മെ എല്ലാ പണിയെടുക്കും പക്ഷെ ഗ്യാസ് കത്തിക്കൂല അങ്ങനെ ഇണേക്കാരം
ആഹ് നിങ്ങളെ ഫോണാടിക്ക്ണ് ഉം. അല്ലയ് അത് മാത്രം പിടിച്ചില്ലക്ക് പേടിയക്കാരം ഗ്യാസ് കത്തിച്ചുമ്പം എങ്ങനാന്നുള്ളത് അത്രയും വയറിങ്ങ് ചെയ്യുന്ന ആൾക്ക് ഗ്യാസ് കത്തിക്കാൻ പേടിയാണ് നല്ല കഥയായി
ആഹ്! അതന്നെ ഞാനും പറയണത്
അതെ ഉം. ഉം. പിന്നെ പിന്നെ ഞാന് എല്ലാത്തിനും ഞാൻ ഉണ്ടാവുല്ലൊ അപ്പൊ പിന്നെ ആഹ് അയിന്മക്ക് ശ്രദ്ധ വേണ്ടല്ല വെച്ചിട്ടായിരിക്കും എത്ര മക്കളാ രണ്ടെണ്ണോ മൂന്നെണ്ണോ?
മൂന്നാള്
ഉം. ഉം
ത്തത് പെൺകുട്ടി എൻക്ക് രണ്ട് പെൺകുട്ടികൾ ചെർതാണ്
ആഹ് പെൺകുട്ടി പെണ്ണ് എത്രയിലാ പഠിക്കണപ്പോ
ഒൻപതില്
ആഹ് ഒമ്പതിലായി ട്യൂഷൻ പോകുന്നുണ്ടോ?
ആഹ് ട്യൂഷണ്ട് ഏഴ് മണിക്ക് പോവും
ആഹ് ട്യൂഷൻ ചേർന്നാൽ പിന്നെ അവൾക്ക് ഒരു തിരിയാൻ ഒന്നിനും ഒരിത്ണ്ടാവില്ല പടിയുവാണല്ലോത് ഉം ഉം പിന്നെ വേറെന്തൊക്ക ആഹ് അതൊക്കെ ഇണ്ടാവും കാര്യായിട്ട് അതന്നെ വേണ്ടുള്ളൂ ഫോണ് ട്യൂഷൻ പോയ കുട്ടിയക്കെ റിസ്ക് ഉം.. ഇപ്പൊ ഈ സിലബസ് മാറിയോണ്ട് ഭയങ്കര ടഫ് ആണ് കുട്ടികൾക്ക് ഭയങ്കര പ്രയാസമായിട്ട് പോകുന്നുണ്ട്
ആഹ് കഴിഞ്ഞ പ്രാവശ്യം വരെ ഇംഗ്ലീഷ് മീഡിയാരുന്നു പ്രാവശ്യം ഗവണ്മെന്റിക്കാക്കിയത്
ആഹ് ആഹ് ഗവൺമെന്റ്ക്കാക്കുമ്പോന്താരിയോ കളിം കാര്യങ്ങളൊക്കെ ണ്ടാവും അധികായിരിക്കും മ - റ്റേതകുമ്പോൾ നമ്മൾ ബുക്കിലിങ്ങനെ പുസ്തകത്തില് പോയിട്ടിരിക്കണം
ഉം....
ആഹ് അപ്പൊങ്ങനെ ഇതാ
ക്കെ കുറയാ അപ്പൊ അതാ വേഗം ട്യൂഷനും ചേർത്തിയത്
ആഹ് ആഹ് പത്താം ക്ലാസ്സ് കഴിഞ്ഞ് ഒരു പ്ലസ് ടു വരെന്തായാലും നമ്മള് ഓലെ കൂടെ നിൽക്കണം പഠിക്ക് പഠിക്ക് പഠിക്ക്ന്ന്റഞ്ഞുങ്ങോണ്ട് പിന്നെ ഒക്കെന്നറഞ്ഞാൽ സ്വയം പുതുങ്ങതായാലും ബുക്ക് എടുക്കണേ നല്ല പണിയാണ് ഓൽക്ക് അങ്ങേനം ഫോണില് ആഹ് ഫോണ് ക്ലാസ്സേക്കും ചെയ്യും അവിടെ കളിക്കുന്നും ഉണ്ടാവും
ഉം ഉം
അതാണ് ഓരവസ്ഥ
ആഹ്
പിന്നെ എന്റെ ചെറുത് മൂന്നില്
ഉം
ഉം അവന് ഇവിടെ അടുത്തെ സ്കൂള് തന്നെയാണ് ഇംഗ്ലീഷ് മീഡ്യത്തില് അൽബിറില് ചേർത്തിണ് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഗവൺമെൻ്റ്ക്ക് കൊണ്ടുവന്ന്
എന്താ രാവിലെ കടിയൊക്കെണ്ടാക്കി?
ണ്ടാക്കി രാവിലെ ഇന്നിപ്പോ ദോശിം ചട്നിണ്ടാക്കി.
ഉം പുട്ട്
ഉം പു പിന്നെ കുട്ട്യേൾക്ക് ചോറ് തലേ ദിവസം പകുതി വേവ് ല് ഊറ്റ്യേക്കും. അത് നല്ലം തെളപ്പിച്ച്ങ്ങാണ്ടാണ്ട് കൊട് തയക്കും. അങ്ങനെ രാവിലെ ലേ.
ഉം
അപ്പ നിങ്ങള് ഇന്നലെ വെക്കാണേ ഇന്നലെ രാവിലേ വെക്കാതെ ഒന്നര വൈകുന്ന നേരത്തെ വെക്കോ?
ഇല്ല. രാവിലെ വെക്ക്ണത് പകുതി വേവില് മാറ്റിങ്ങാണ്ട് ഉം ഇന്നട്ട് പിന്നെ അത് രാവിലെ നല്ലൊന്ന് തെളപ്പിക്കും. അപ്പൊ ഒരു കേടുണ്ടാവൂല്ല.
ഉം അല്ലാതെ പ്പ രാവിലെ വേ വേവിച്ചി ട്ടൊന്നും ഇപ്പം ഓൻക്ക് പോവുമ്പോത്തിന് ആവൂല്ലല്ലോ. ഇല്ല്യ. അല്ലാതെ പ്പേഴ് മണിക്ക് ഇപ്പാരാ ആ നേരത്ത് പുട്ട്ക്ക് എന്താ ന്നട്ട് കറി? പുട്ടാണെങ്കി ഒക്കെ ചിരള് ചിറ്യൊടങ്ങും. ഇമ്മാ പുട്ടാണോന്നൊയ്ച്ചും. അയ്ക്ക് കടലക്കറി ഇണ്ടെലും പഴം ണ്ടെലും ഒന്നും ഓൺക്ക് പറ്റൂല്ല. പിന്നെ മക്കക്ക് ഞാൻ വേറെണ്ട, മക്കക്ക് പിന്നെ വേറെണ്ടാക്കാൻ നിക്കണം. അപ്പൊ വേറെ എന്തെലൊക്കെ വല്ല ഭൂര്യോ എന്തേലോ ഓൽക്ക് മാത്രം അതായിട്ട്താവും. ഉമ്മാക്കും ഉപ്പാക്കും ഓൽക്കൊന്നും വെഷയല്ല. പക്ഷേ ഇവര്ക്കാവുമ്പൊത്തേനും പുട്ട് ന്ന് പറയ്മ്പോത്തിനും ചിറി ഇതാവും. ഇഞ് മദ്രസ്ക്ക് പോവുമ്പളല്ലേ. ഇന്നാ തെന്നെ കഴിക്കൂല. ആഹ്. അരൂല്ല ഒറ്റക്കെന്നെണ്. രണ്ട് പെങ്ങന്മാരേന്നു, ഓലെ കെട്ടിച്ച്. ആഹ് കെട്ടിച്ചോട്ത്താ.
ആഹ്.
ഉം അവരെപ്പഴെങ്കിലൊക്കെ വരും.
ഇവടെ ഇന്നലെ ൻ്റെ മൂത്തച്ചൻ ഗൾഫ് പോയി.
പൊയി. ഇന്നലെ.
ഉം ആഹ് ഒരു മൂത്തച്ചനെന്നൊള്ളൂ. ഓര് വേറ്യാ.
ആഹ് എവിടെ സൗദീലായിരുന്നു? ആഹ് സൗദീലാ. നോമ്പിന് വന്നതേര്ന്നു. പയിനഞ്ച്
വന്നതാ നാല് മാസായി.
ആഹ് ആഹ്. അങ്ങനെ
പിന്നെ വേറെന്തൊക്കെ?
വേറെന്താ അങ്ങനെ പോണു കൊഴപ്പൊന്നും ഇല്ലായിട്ട് അങ്ങനെ പോവുന്നുണ്ട്. ഇമ്മ ഇന്നട്ട് എവിടെയാ അവിടെ ഇരിക്കാ? ഇമ്മാക്കെന്തോ, അല്ല ഉമ്മ എന്തന്നട്ട് വെറുതെയിരി അല്ല ഹോബീസെന്താ വെറുതെ ടി വി കാണോ അതോ ഇപ്പോൽക്ക് ഫോ ചെലോൽക്കൊന്നും ഇപ്പത്തെ ഉമ്മാർക്കൊക്കെ ഫോണുണ്ടെലും ഫോണ് മ്മ യൂട്യൂബ് കാണലാ പണി. ഇൻ്റെ അമ്മായിമ്മ അങ്ങനാ രികും.
ഏഹ് ഇവടെ ഇമ്മാക്ക് അതൊന്നുല്ല്യ പിന്നെ ത് ഇമ്മാക്ക് ഓരോരോ പണികള് ണ്ടാവും തോട്ട്ത്തില്.
ത്തില്. ആഹ് ആഹ്
അടക്ക തേങ്ങാന്നൊക്കെ നോക്കിക്കാണ്ട് ങ്ങനെ
ഇതന്നേര്ന്ന് ഇവിടെയും. പക്ഷെ ഇപ്പ എന്താ അറ്യോ കാല് വേദനെ ച്ചിട്ടേ മുട്ട് വേദനായി ട്ട്പ്പം എവിട്ക്കും പോവൂല്ല. ഒന്നിനും വയ്യ ഇപ്പം ഞാൻ തന്നെ എറങ്ങി പോണം എന്തിനെങ്കിലൊക്കെ. മറ്റേത് ഇമ്മെന്നെട്ത്തീന്നു.
ആഹ് ആഹ്.
ഇപ്പള് കൊർച്ച്, ഇപ്പെല്ലാര്ക്കും ഈ കാല് വേദന ഒരീസം പറയാ തടി കൂടീട്ട് കാലിന് ഇതില്ലേ പണ്ടത്തെ മരുന്നല്ലേ ആ മുട്ടുവേദനന്നെ കൊറേ കുറെ മെസ്സികേഴ്സ് ചെയ്ത് ഇനിയിപ്പോ ഓപ്പറേഷൻ മറ്റേ ചിരട്ട മാറ്റിവെക്കണം എന്നൊക്കെ പറയുന്നുണ്ടത് മാറ്റിെവെച്ച ചിലപ്പോ എന്താ ശരിക്കും നടക്കാൻ തീരെ ചിലോൽക്ക് എന്തായ്യാ അതിനോട്കൂടി തളരുത്രേ അതും വല്ല്യ റിസ്കാണ് അപ്പൊ പേടിച്ചിട്ട് ഇപ്പ ചെയ്യുന്നില്ല അപ്പൊ പേടിയാണ് ചെയ്യാന് കാരണം അത് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ നടക്കണത് കൂടി നടക്കാതാവും അപ്പൊ അത്‌ വിചാരിച്ച്ട്ട് ഓല്ക് പേടിയാണ് ആ അതിപ്പോ ഓലത് ഇപ്പ ആ ഓല് ഓല കാര്യങ്ങള് കൊണ്ടിടന്നമതി ഇപ്പ ഞമ്മക്ക് സഹായം ഇല്ലെങ്കിലും ബാത്റൂമി പോവ ഓലത് കുളിക്ക അതാക അങ്ങനത്തൊക്കെന്നെ ആയിക്കിട്ടിയാ തന്നെ നമ്മക്ക് സമാദാനല്ലേ മറ്റ് അതൊക്കെ കൂടെ നമ്മള് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പ്രയാസം ഉം അങ്ങനെക്കെയാണ് എന്താലും പിന്നെ വേറെന്താ വെയിലൊക്കെ ഒന്നറിക്കാണ്ടോണ് കുളിക്കാനേ തോന്ന്നില്ല തണുപ്പൊ ഇന്നൊരു രണ്ടീസായിട്ട് നല്ല തണുപ്പ് ഈ മഴയത്താ
കുളിക്ക്ണ്ട് ഇ
നല്ല വെയിലാ ആ ഇന്നലെ ഞാനതേ പോലെ അലയമ്മേ ഇട്ടിട്ടോ എന്നിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടീട്ട് കേറിയപ്പോ നല്ല വെയില് ഞാൻ പറഞ്ഞു അല്ല മനഷ്യ ഇതെന്താ വേനൽക്കാലാണോന്ന് ചോയ്ച്ച എന്റെ കെട്ടിയോനോട് അപ്പൊ പറഞ്ഞ് അപ്പം പുറത്ത് കിട്ടതാണ് അങ്ങനെ കുളിമുറീക്ക് കേറീക്കും ഓലാണെങ്കി വീടി ട്ട് ഇള്ളതും കേറീക്കുണു പിന്നെ നോക്കുമ്പോണ്ട് വന്നോക്കുമ്പോ നല്ല മഴ ഇതാണ് പുറത്ത് ട്ടാല പ്രശ്നം പിന്ന നമ്മള് സ് ഷീറ്റിന്റെ അടിയിലൊക്കെ ഇടുകയാണെങ്കി പിന്നെ കുഴപ്പില്ല മോളിൽ കൊണ്ടോയ് ഇടുകയാണെങ്കിൽ കുട്ടിയോളെ യൂണിഫോമൊക്കെ അല്ലേ ഒന്ന് നല്ലോണംന്ന് ഉണങ്ങിക്കോട്ടെ വിചാരിച്ചിട്ടതാ നോക്കി ഇങ്ങനെ നിക്കണം ഉം എന്നാ ആയിക്കോട്ടടി ആഹ് ആയി ക്കോട്ടേ പിന്നെ വിളിക്കാം ന്നാ ശരി